ഹലോ എന്തോ എട്ക്കുവാ
എന്താടുക്കാ ഫുഡെ കായിച്ച് ഇങ്ങനെ കേടാക്ക്യാന്ന്
മഴയേണ്ടോ
മഴേയല്ലാ ഉച്ച്ക്കേശം മഴ കൊറവാ അല്ലേ
ആണോ രാ ആണോ ആാ ഇവടെക്കെ രാ ല്ലെ ഉച്ചാവേരെ നല്ല വെയിലും അത് കഴിഞ്ഞിട്ട് മഴ ഇപ്പം മഴയില്ല മഴ തോന്ന് നിക്ക്ന്നു
ഉം
ചായാ ചായോക്കെ ഇട്ടോ അതോ ഉണ ഊണ് കഴിഞ്ഞോ
ഊണ് കഴിഞ്ഞു
ആണ് ഉം എന്തിയേ എല്ലാരും എന്തിയേ
എല്ലാരും ഇതാ ഇവടെ മക്കളൊക്കെ കളിക്ക്ന്നതാ
എത്ര പേര് ഒണ്ട് മക്കള്
യെ രണ്ട് പേര് മൂന്നാമത്തെപ്പണ്ടി ഉം
മൂന്നാമത്തെ ആള് വൈയ്യാറ്റിലാണോ
അതെ അതെ ഉം എനിക്ക് അഞ്ചാം മാസായി അഞ്ച് കഴിഞ്ഞ് ആറ്ക്കടന്ന്
അനോക്കൊക്കെ തെടങ്ങിയോ
അനാക്കാത്തോടങ്ങി
ഉം മ മറ്റേ രണ്ട് പേര് ആണോ മോളോ മോനോ
അല്ല രണ്ടും മോള്
രണ്ടും മോളാണ് ഇത് മോനാവട്ടെ
ഉം അതോ ആാ ഇങ്ങന എത്രാ മക്കളാ
എനിക്ക് രണ്ട് പേര് മോള് ഇപ്പൊ ഒമ്പതില് പഠിക്കുന്നു മോന് മൂന്നില്
ആാ ആാ അങ്ങനെ പിന്നെ ഉം ഇന്നേപ്പോ സ്കൂളിന്നാപ്പോ യെ
സാണ്ടേയല്ലേ അത് കൊണ്ട് ആർക്കും പോവാണ്ട എല്ലാരും വീട്ടിലാ മഴയോണ്ട് ഇങ്ങനെ ഇരിക്കാം
ആാ നാളെ അപ്പൊ തെടാങ്ങല്ലേ
ആണോ അയ്യോ തി തിങ്കാള് തൊട്ട് ശനി നി വെരെ ഒര് ഓട്ടം ഞായാറ് റേസ്റ്റ്
അതെ ശനി ഒണ്ടാവേ സ്കൂള്
ആാ മോക്ക് ഉം വല്ല്യായ സ്കൂളോയോ അവർക്ക് ശനിയാഴ്ച ഒണ്ട് ഈ മാസം ശനി ഒണ്ടാര്ന്നു ഈ ശനി ഇന്നലെ ഒണ്ടാര്ന്നു ഇനി അട്ത്താ എല്ലാ മാസോം ന്നില്ലാ ചെല മാസങ്ങാളി ഗവൺമെന്റ് ശനിയാഴ്ചകളി ക്ലാസ്സോണ്ട് പിന്നെ ട്യൂഷൻ ഒണ്ട് അത് കൊണ്ട് രാവലെ പോയി കഴീഞ്ഞാ വൈട്ടോത്തേക്കേ ഒള്ളു
ആാ ആാ ആാ
ഉം എസ് പി സി ഒണ്ട് ശനിയും ബുധനും എസ് പി സി ഒണ്ട് അപ്പം ശനിയാഴ്ച രാവിലെ ഏഴര ആമ്പോത്തേ നമ്മള് കൊണ്ട് വിടാണം പിന്നെ വൈകിട്ട് ശനിയാഴ്ച സ്കൂൾ വണ്ടി ഇല്ലാത്തോണ്ട് ട്യഷൻ മാ ത്രള്ളോണ്ട് വൈകട്ട് നമ്മള് വിളിക്കാനും പോണം വർക്കിൻ ഡേയ്സില് ആ സ്കൂൾ വണ്ടിയോണ്ട് അപ്പൊ രാവിലെ പോയാ വൈകിട്ട് ആ വണ്ടില് ഇങ്ങ് കൊണ്ട് വെരും അല്ലാതോള്ള ദിസം നമ്മള് വിളിക്കാൻ പോണം
എസ് പി സി ഒക്കെ ഒള്ളോണ്ട് യെ സൺഡേയില് ഉച്ചവരെ അവര് ക്ലാസ് വെക്ക്ന്നോണ്ട് ഇപ്പം പോഷ ഷൻ കംപിറ്റ് ആവാൻ വേണ്ടിട്ട് ആ ഇന്നും കൊണ്ട് പോയി മഴ മഴ രാവിലെ പോകുന്ന വെര്ന്നാ സമയത്ത് മഴയില്ലാരുന്നു വന്ന് കഴിഞ്ഞപ്പോ ബയങ്കര മഴയായി
യെ
മക്കള് അട്ത്താ സ്കൂളിലാണോ പഠിക്ക്ന്നേ
ആഹ് അതെടുത്ത് സ്കൂൾ നടന്ന് കൊണ്ടാക്കാനുള്ളതേയുള്ളൂ പിന്നെ അപ്പ ആയോണ്ട് വണ്ടിയ്ക്ക് കൊണ്ടാക്കണം ഉ ഉ അല്ല ചെറിയ വലിയ കുട്ടിയ പോണോളൂ ചെറിയ കുട്ടി ഒക്ക് രണ്ട് വയസ്സായിട്ടുള്ളു
അത്ര ആയിട്ടുള്ളോ വഴക്കായിരിക്കുവല്ലോ അപ്പൊ
ഏ
വഴക്കായിരിക്കും ഒരാ
ആഹ് പറയാണ്ടോോ ഇതാ കച്ചറിയണേ ഇപ്പൊ കളിക്കാ അറെ വീല് കച്ചറി
ഓ വ വാവൊക്കെ വരുന്നന്ന് വന്ന ബന്ധു അന്നും പറയാറായി കാണത്തില്ല കൊ ഇളയാക്ക ഒന്നും അറിയില്ലല്ലോ ഉമ്മ
മൂത്ത ആള് ഇങ്ങനെ പറയോ
ആണോണോ പെട്ടെന്ന് എന്ത മോന രണ്ടു വയസെല്ലേ ആയുള്ളൂ ഓ ആണ് ആ ആ പിന്നെ എന്ത് വന്നു ഉച്ചക്ക് സ്പെഷ്യല് ബിരിയാണി
അല്ല ഇന്ന് സാമ്പാറും ചോറും മീൻ പൊരി
ആഹ് നമ്മളും ചോറ് ചോറ വെ ക്ഷേ പിന്നെ കപ്പ കിട്ടിയായിരുന്നു കപ്പ ഇരിപ്പ ഉണ്ടായിരുന്നു അത് പുഴുങ്ങി ചമ്മന്തി ഉണ്ടാക്കി
അങ്ങനെ
ത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോടാ
ഇല്ലല്ല വർക്കേ ചെയലല്ല നമ്മള് ഹൗസ് കാണ്ടേ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ജോലിയൊക്കെ പിന്നെ ചെറിയ മക്കളും ആയോണ്ടേ
നിങ്ങള് നാലു പേരെ ഉള്ളോ അതോ അമ്മേ അച്ചനൊക്കെ ഉണ്ടോ അമ്മയും അച്ഛനും ഒക്കെയുണ്ടോ അതോ നിങ്ങള് ഫാമിലി നാല് പേരെ ഉള്ളോ ഉണ്ടോ ഉം ഉം
ഉം പിന്നെ ഇയാളെ പുതിയ തോ ഹസ്ബൻഡ എന്തോ ചെയ്യണ
ആഹ് ഹസ്ബൻഡ് ഇടയ്ക്ക് ഗൾഫിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നാട്ടിലുണ്ട് ഇപ്പം നമ്മുടെ അടുത് ഒരു ടൂൾസിന്റെ കടയുണ്ട് പവർ ടൂൾസിന്റെ ഒരു കടയുണ്ട് അപ്പം ആഹ് രാവിലെ അവിടെ പോവും പിന്നെ പിള്ളേർ രണ്ടും സ്കൂളിൽ പോകും പിന്നെ ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദന്താശുപത്രിയില് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഞാനും രാവിലെ ഒ ആകുമ്പോഴത്തേക്ക് അങ്ങ് പോകും പിന്നെ വൈകിട്ട് അഞ്ച് അഞ്ചര ആവും വരാൻ അപ്പത്തേക്ക് മോൻ ആഹ് മോൻ നേരത്തെ വരും നാലുമണി നാലേ കാലൊക്കെ ആവുമ്പോത്തേക്ക് മോനിങ്ങ് വരും പിന്നെ ഞാൻ വന്ന കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ മോള് വരുന്നേ പിന്നെ ഹസ്ബൻഡ് കാണു ഇവിടെ മോൻ വ സമയത്തേക്ക് ഹസ്ബൻഡ് കാണും
ആഹ് ആഹ് പിന്നെ എൻ
എന്തുവാടാ ഇങ്ങനെ ചായ കുടിച്ചില്ല ഇടക്കിരി ചീനി കഴിച്ച ചോറ് കഴിച്ചില്ല ചായ ഇന്നിപ്പം രാവില രണ്ടെ രണ്ടെണ്ണം ആയി രാവിലെ ഇട്ട് കുടിച്ചു പിന്നെ എതിന്റെ ഇടയ്ക് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു മോനും കൂടി അപ്പം പിന്നെ ചായ ചായ അന്നേരം കുടിച്ചു പിന്നെ ചായ ഇടീൽ ഒക്കെ വൈകിട്ട് ഒരു നാല് നാലര ഒക്കെ ആകുമ്പോഴാ കാരണം അന്നരമാ എല്ലാരും എല്ലാരും ഒക്കെ വന്ന ഇരിക്കുന്ന സമയം ഒരു അഞ്ച് മണി കാവുന്ന സമയത്താ. ആ അപ്പയത്തേക്ക് ചായ ഇടും
മോനും മോളൊക്കെല്ലക്കാടെ. വീട്ടില്
ഹലോ..
മോനും മോളൊക്കല്ലേ വീട്ടില്
രണ്ടു പേരണ്ട് ഒരാള് ഒരു ബോളും കൊണ്ടടക്കാ തിന്റെ കാറ്റ് കുറഞ്ഞതിന് മൂത്താള് കാറ്റടിച്ച് കൊടുക്കുന്നു ഈ മഴത് തോന്നിക്കോ ഇനി അതുകൊണ്ട് ഇങ്ങനെ തട്ടി, തട്ടി, തട്ടി, നടക്കാന് ഹ് ഹ് ഹ് പിന്നെ എന്തു പറയാ രണ്ടുംകൂടി അടിയാ ഒരു സമാ..
ആഹ് അതന്നെ. ഇവിടെയ്ള്ള പ്രശ്നം അതന്നെ അട്യ
ആഹ മാമ്മ ഇത് ഒരാൾക്ക് ഒരു സാധനം വാങ്ങിച്ചാ അടുത്താക്ക് വഴ വഴക്ക് അടുത്താക്ക് വേണം ഗോക ആ പ
ഉം
പിന്നെ അത് പ് തീരെ പൊടിയാവായേണ്ട് എനിക്ക്ന്ന് അത്ര മഴുക്കൊന്നും പിടിക്കുന്നുണ്ടേ
ഏ.. ഇം അമ്മയൊക്കെ വിഡ്
പോയോ ടൂട്ടി ഉണ്ടോ ന്ന്
ഇല്ല പ്പ സ്കൂൾ രണ്ട്, മൂന്ന്, ദിസ്ത്ത ലീവായയോണ്ട് ഇന്റെ വീ..
ഓ ആ ആാ ആ നച്ചേട്ടാ നീ ഇന്ന് തിരിച്ചേവേ അങ്ങോട്ട് വൈകിട്ടത്തേക്ക് പോവാ, ഉം, ആ ശരിയാ വെള്ളയിം ശനിയും ഞാറും മൂന്ന്ദൂസം അവധി കണ്ടിന്യൂസ് കിട്ടിയതല്ലേ? വ്യാഴം, വെള്ളിയാഴ്ച ഇപ്പൊ വർക്കിൻ ഡേസ് ആായിരുന്നോ
ആഹ വെള്ളി ഏ.. ആ.. എല്ല വ്യായം വെള്ളിയായ്ച്ച ലീവ് ഞങ്ങക്ക് രണ്ടീസം. മുഹ മുഹറ്ം ഒൻപതും പത്തൊക്കെ ആഹ്...
കിട്ടിയാണ് ഇവിടെൊക്കെ ഹ് വ്യാഴം. വർക്കിംഗ്‌ ടൈസ് ആയിരുന്നു വെള്ളി പെതു അവധി അപ്പ സ്കൂൾ കൾകെക്കെ, ഉം.. വെള്ളിയാഴ്ച ച്ചൊ അവധിയാ കൊടുത്തത് ഇവിടെ കു കൂടുതലും മുസ്ലിംസ് കുറവുള്ള സ്കൂളൊക്കെ കുറവാ. ഏ അപ്പൊ അതുകൊണ്ട് വെള്ളി അതെക്കെ പരാ അങ്ങനെ പ്രശ്ന? ല്ലാത്തൊണ്ട് പിന്നെ.. വെള്ളിയാഴ്ച, അവധിയാ, എന്നാലും. ട്യൂഷനുണ്ട് ട്യൂഷനിൽ വിടണം നമ്മൾ കൊണ്ടു വിടുകയും കൊണ്ട രികയും ചെയ്യണം. രാവിലെ അതൊരു വല്ലൃ ജോലിയാ.
എടുത്താണോ?
എന്തോ.. തിരക്കൊന്നും ഇല്ലടാ.. ഇനി വൈകിട്ട് ക്ലിനിക്കിലോട്ടൊന്ന് പോണം ഒരു അപ് അമ്മക്ക് ഫുൾ ഡേഞ്ചറി വെക്കാൻ വരുന്നുണ്ട് ഫുള്ളായിട്ട് പല്ല് വെക്കാൻ അപ്പൊ എറണാകുളത്ത്ന്നാ ഒരാൾ വരുന്നത്. ആ ഡോക്ടർ വരുന്ന എറണാകുളത്ത്ന്ന പുള്ളി അവിടെ എറണാളത്ത് ക്ലിനിക്കിൽ വർക്കെയ്യാ അപ്പെ സൺഡേകളിൽ മാത്രം ചെന്ന് ഓപ്പൺ ചെയ്ത് ഇട്ടിരുന്നാൽ അല്ലെങ്കിൽ സൺഡേ അവധിയാ. ആഹ അതുകൊണ്ട് നാലുമണീന്നാ പറഞ്ഞേക്കുന്നേ അപ്പൊ നാലുമണിയെക്കാവുബേ.. തേക്ക് വെരാപറഞ് ആസമയൊക്കെ ആകുമ്പോത്തേക്ക് അഞ്ച് മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ ഇവിടന്ന് അങ്ങോട്ട് പോകവാാന് അപ്പം പിന്നെ അപ്പഴത്തേക്ക അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച അപ്പത്തേക്ക പേഷ്യന്റും വരത്തുള്ളൂ എന്നാലും സൺഡേ ഇങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്ത മടിയാ
ഏതാണ് ഹാന്
ഹ്.. ഹ് ആ അല്ല അല്ലാത്തുള്ള ദിവസം മൊത്തം രാവിലെട്ട് തെട്ടാ അവിടെ ഇരിക്കുന്ന അല്ലേ പിന്നെ ഇങ്ങനെ ഈ പുള്ളി ക്കറും ഇങ്ങനെ സൺഡേ മാത്രേ ഉള്ളൂ അവിടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുകൊണ്ട് പുള്ളിക്ക് അല്ലാതത്തുള്ള ദിവസം ഇറങ്ങി വരാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അത് പുള്ളിയുടെ ജോലിയെ ബാധിക്കുന്ന അപ്പം പിന്നെ നമുക്ക് ആ ഒരു തില് വേണ്ടിട്ട് മാസത്തിലെരു കേസൊക്കെ ആയിരിക്കും ചെലപ്പങ്ങനെ വരന്നെ അപ്പ പിന്നെ നമ്മൾ അഡ്ജറ്റ്സ്റ്റ്
ആഹ ആഹ അതെ
പിന്നെ
പിന്നെ എന്തെല്ലാം അക്കെ നല്ലെ
ഉം എന്ത്യേ കുഞ്ഞെന്ത്യ ഉറങ്ങിയോ
എവിടെ ഒറങ്ങിയില്ല ഒറങ്ങും ചെലപ്പോ മൂന്ന് മണി ചോർക്ക്ണ്ടാവും അയ്നീക്കണങ്കി നേരം രാ രാവിലെ പത്ത് മണിയാവും പിന്നെ ഒർക്ക് മൂന്ന് താ മൂന്ന് മണി മൂന്നര ആ നാല് മണി ആ നേര്ത്ത് ഒർങ്ങും രാത്രി ഉറങ്ങൂല്ല രാത്രി പന്ത്രണി ആകുംഒർങ്ങണമങ്കില്
ആണോ നമ്മക്കും അതേപോലെ ഒറക്കം
ഒറക്കം കിട്ടൂല പിന്നെ വല്ല്യ മോക്ക് സ്കൂള് പോകുമ്പോന്നൊക്കെ ആയികി ട്ടുമാണ്ടേ രാവിലെ അപ്പൊ നമ്മള് നീക്കാൻ നേരം വൈകിയാലേ
ആഹ് ഹോസ്പിറ്റൽലെവിടെയാ കാണിക്കുന്നേ അടുത്താണോ
ഹോസ്പിറ്റൽലോ ആ എട്ത്തന്നെ
ആഹ് ഉം ഉം നീ ഈ മാസം പോയോ ഇനി അടുത്ത മാസം പോയാമതിയോ
ഈ മാസം ആഹ് സ്കാനിങ്ങ് കയിഞ്ഞ് വന്ന്
കഴ് ആ എന്നത്തേക്കാ ഡേറ്റ് പറഞ്ഞേക്കുന്നേ
നവംബറിലേക്കാരോം
ആണോ
പിന്നെ പിന്നെ
ഉ
ഡിപ്പില്ള്ളതയ്ക്കാരല്ലേ ചേച്ചി ഡി പി ഇല്ള്ളതാണോ ചേച്ചി
എന്തുആഡാ
ഡി പില്ള്ളതെ വാട്ട്സാപ്പിലെ ഡിപി
ആഹ മോള് മോടെ മോന്റെ ഫോട്ടോയാ
ട്ടിച്ചില്ല ഒരു മിന്നാട്ടം കണ്ടേ
ആ ന്നമ്മ് ആ മോടേ മോന്റെ ഫോട്ടേയ് ഇട്ട് ര് ഞാൻ എന്റെ ഫോട്ടോ ട്ട അങ്ങനെ ഇടത്തില്ല അവര്ടെ ഫോട്ടോ ആയിരിക്കും കൂട്തൽ ഇടുന്നെ അതിങ്ങനെ വല്ല ഓർക്കത്തില്ല വല്ലപ്പോ ഒര് ഇരിക്കൊണെങ്ങിലൊന്ന് മാറ്റും അങ്ങനെ എന്തോനൊരു പ്രത്യകത വെച്ചാ എന്റെലൊരു നല്ല ഫോട്ടോ എടുക്കുവാണെങ്കില് മാറ്റിയിടാ അല്ലെങ്കി പിന്നെ അങ്ങനെന്നെകെടക്കും ഒന്നാംമ്ത്തകാര്യം നമ്മള് ഡി പി അധികം ന്നോക്ക്ന്നില്ലല്ലോ ഇങ്ങനെ ഇതായോണ്ട് ഗേളാണോന്ന് മാത്രെ നോക്കുള്ളൂ
അതാണ് ഞാനി പിന്നെ ഇന്റത് ഇന്റെ ടി പിയില് പിന്നെ അങ്ങനെ നമ്പർ സേവാക്കിയാല് എന്റെ ഫോണില് കാണിക്കോള്ള് അങ്ങനെ പ്രശ്നണ്ട്
ഓ അങ്ങനെയുണ്ടോ അല്ലാതെ നമുക്ക് വാട്സപ്പിന്ന് അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റത്തില്ലേ
പറ്റും അയ് ചെലോല് അങ്ങനെ നമ്മള് പ്രൈവസി ആക്കി വെക്കൂലേ അങ്ങനെ ആക്കി ആ ആ ആഹ അതാ ചോയ്ച്ച പിന്നെ എന്നാ ശരി
ഓക്കേടാ ശരി എന്നാ ഓക്കെ ഓക്കെ ശരി ഇടക്ക് വിളിക്കാം ഓക്കെ അമ്മ ഒന്ന് പറ അമ്മേ